എന്തൊക്കാണ് തിരെ കിട്ടുന്നില്ലല്ലോ തിരക്കില
ആ തിരക്കിലാണ് ഇപ്പൊ കൊറച്ച തിരക്കിലാണ് അവിടെക്കെ ഇന്ന് ഞങ് ചായ ഒന്നായിട്ടില്ലാ ഞങ്ങപ്പനേരം ചോറ് തിന്നിട്ടുള്ളൂ നേരം വൈകി അങ്ങനെ എങ്ങന കേ ഈ മഴല്ല മഴവെയില് ഇങ്ങോട്ട് വരുമ്പോത്തേക്ക് ഡ്രസ്സ് ആട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുംഓ ഒരാള് ഡ്രസ്സായ്റ്റ് ഒന്നക്കി വൈലത്തുണ്ടോയിടും അപ്പോത്തിന് പിന്ന മഴ വരും അപ്പ പിന്നെ അങ്ങനത്തന്നെ കൊണ്ടോയിടും ഒരുപാടുണ്ടല്ലോ എല്ലാരതും കൂടി ആവുമ്പളെ
മുറ്റത്ത് കസാരട്ട് ഇരിക്കേണ്ടി രും
ആ അതന്നെ അപ്പൊ ഒരു വൈക്കൽക്കൂടി കൊണ്ടോയിടുമ്പോത്ത ഒരു വൈക്കൽക്കൂടി മഴ വരും അത യ്ന് കൊണ്ടരുമ്പോത്തിന് നല്ല വൈലരും അതട് കൊണ്ടോയിട്ട് മ്പത്തിന് പിന്നിം മഴാ
ആ അതിനെന്നാ പിന്നെ അയിനെ കൂടും അല്ലെ പിന്നെ നല്ലോണ്ണം വെയിലറക്കുന്നേരം കൊണ്ടോയി ചിക്കണം ഞാനങ്ങനെ വേല ഇറക്കുന്ന കണ്ടപ്പോ ഞാൻ കൊണ്ടോയിടാൻ നോക്കി എട്ത്ത്ന് മഴ പൊടിഞപ്പ പിനെ അങ്ങോട്ടെന്നെ കൊണ്ട്
ഉ പിന്നെ നമ്മള് ചേർക്കു അഞ്ഞ്പ മതിന്ന് ചേർക്കോ ഇത് പറയണ്ട് പിന്നെല്ലും കൂടി എവിടെ ഇടാന്ന് വിചാരിച്ചട്ട് എന്ത കുറച്ചെന്ത ഒണങ്ങി കിട്ടിയ പിന്ന അതില് നല്ലത് കുട്ടികളതും മക്കളതും തള്ളാർതും ഒക്കെണ്ടല്ലൊ
ങ്കര ഇതാണ് ഉണക്കാനിട്ടോ അല്ലെങ്കില് കിടന്നുറങ്ങാനാാണ് നല്ലാ സുഖവും
ആ അതല്ല തണുപ്പ് കൊണ്ട് കെടന്നൂർങ്ങാൻ സുഖണ്ട് പക്ഷെ തണുപ്പ് ഓവറായിട്ട് വർക്ക് നില്ല
ഏ
ത ആ് തണുപ്പ് ഓവറുമ്പോ ഉറക്കിട്ടണില്ലല്ലാ ഫാൻ്റെ തണപ്പും ഫൻ ഓഫ് ആക്കിയാ കൊതുകും പിന്ന ആ അപ്പൊ ഇത് തണുപ്പ്ങ്ങട്ട് ഫേനങ്ങട്ട് എത്ര കൊർച്ച് വെച്ചിട്ടും തണ്പ്പ്ങ്ങട്ട് വരാ അത ഒരു നേരംങ്ങട്ട് മഴ പൈതിട്ടില്ലെങ്കിൽ ആ ചൂടോട് കിടക്കാനും പറ്റില്ല അപ്പൊ അടിൽ
ആ പാടച്ചോനൊരു ഒരു ശൈര്യവും ഇല്ലല്ലേ
ഓ ഞങ്ങൾ നെൽ കെടക്കലേ കട്ടിലങ്ങനെ പൊന്തി ചേച്ചിക്കനെ അപ്പൊ എല്ലാരും കൂടി ഇണ്ടാവുമ്പോലെ ഞങ്ങളങ്ങനെ കെടക്കാ ഞാൻ കൊടുത്ത അപ്പൊ എന്ത്യ്യും ചെറിയ അങ്ങിനെ കട്ടില് മൂപ്പരോട് മാത് പിന്ന പിന്നെ പിന്നെ പിന്നെ ന് പറ്റ്ണ രണ്ട് കുട്ടികളും ഇല്ലെ അങ്ങനെ ഞങ്ങള് എന്ത്‌ ചെയ്യോ ഞാന് ച്ചാ പിന്നെ മാപ്പിള പറയും എനിക്ക് നെൽത്ത് കെഡ്‌ക്ക‌ ലാസ്റ്റ് കട്ടില നിങ്ങളെ കട്ടിലല്ലേ നിങ്ങളെ മണിയറേൽത്തെ കട്ടിലല്ലേ അയിനുമ്മേൽ ഒറ്റക്ക് കെടന്നോ
വല്യ പണിയാരിക്കൂല്ല് വലിയ കട്ടില് വാങ്ങിട്ടല്ലേ ആദ്യ കാലത്ത് വലിയ കട്ടിലൊക്കെ വാങ്ങിട്ടാ മതീന് ഇപ്പങ്ങനെ ഒറ്റക്ക്‌ കിട്ടിന്നറിയുമ്പോ കൊറെയൊക്കെ ഞാന് സമ്മയിക്കാതിരിക്കും. ഒറ്റക്ക് കിടത്താൻ പറയും. നിലത്തു ഞാ എല്ലാവര്ക്കും കൂടി കിടക്കാൻ സ്ഥലല്ല്യ ഈ പുള്ളേര് ചൂടാകുമ്പോ കൊറച്ച് കൂടുതൽ സ്ഥലം വാണ്ടെ അങ്ങട്ടും ഇങ്ങട്ടും ചെക്കന് വരും മൂത്തോന് എന്ത്‌യും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയൊക്കെ ദേ പറ്റൂല അങ്ങനെ സ്ഥലണ്ടാവൂല്ല അങ്ങനെ മറ്റാള് എന്ത്‌ ചെയ്യു ആ അതാ സുഖം അല്ലാതെ പറ്റൂല ബെഡില്
നടൂല്ലാത്തോണ്ടി ആ ആ പായില് നടൂല്ലാത്തെ പായും ഇതൊക്കെ ണ്ടിട്ടിട്ട് നല്ലണം കോതടിയൊക്കെയായിട്ട് വിരിച്ചിട്ട് നല്ല ഉഷാറിലങ്ങോ
ആഹ് അങ്ങനെണ് ഒർക്ക് കിട്ട്ണൊള്ളു ബെഡില് കിടന്ന് തണുപ്പ് തണുപ്പ്
ആ തണുപ്പത്ത ആകുമ്പോ പറ്റൂല നിലത്ത് പറ്റൂല.
ആഹ് അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യും കട്ടിലാണ്ട് നീർത്തിട്ട് പൊന്തിച്ചണ്ട് വെക്കും ഇവിടെ ഒരു ജനലിന്റെ അരൂക്കണ്ട് കത്തില് കത്തി പൊന്തിച്ച് വെച്ചി
ആ എന്റെ അടുന്ന് ആരെങ്കിലും കൂടാനൊക്കെ വന്നാല് പിന്നെ രണ്ട് റൂമാണ് ള്ളത് അന്നേരം ഞങ്ങെളെന്താക്കും ഞങ്ങൾ നിലത്ത് നല്ലോം വിശാലായിട്ട് ഇങ്ങോട്ട് വിരിച്ചിട്ട്
പ്പ എല്ലാരും കൂടി കെടുക്കും അത് രസ അങ്ങനത്തന്നെണ് അങ്ങന ഉ ദ് കട്ടില് പൊന്തിച്ചിട്ട് ഞങ്ങ എല്ലാരും കൂടി ന്നായിട്ട് ഒന്ന് തുടക്കും ഞങ്ങളെ റൂമും മറ്റോരെ റൂമും ഹോളും ഒന്നായി പിന്നെ നെലത്തല്ല കെടുക്കുണു വൃത്തിയാണ്ടെ? അപ്പൊ തൊടച്ചിട്ടാണ് കിടക്കോള്ളു അപ്പൊ എല്ലാരും കൂടി നെരന്നണ്ട് കെടുക്കും. കട്ടില് കട്ടില് ഇട്ടാലും സ്ഥല യ്യാ ആ രസം രസം തന്നേണ് പിന്നെ ഇവിടെ മക്കളെല്ലാരും കൂടി ഇവരൊക്കെ ങ്ങനെതന്നെട്ടാ
ആ വർത്താനം പറഞ്ഞ് അങ്ങനെ കഥ പറഞ്ഞ പറഞ്ഞിട്ട് അങ്ങനെ കെടുക്ക വിരുന്നാരോടി വന്നക്കാണെങ്കി നല്ല രസം കൊറ കൊറേ കഥകൾ പറിയാനണ്ടാവല്ലോ
ഞങ്ങളും മറ്റേ റൂമില് അങ്ങനെ തന്നെ നാത്തൂനും കുട്ടികളും ഉമ്മി എല്ലാരും കൂടി നെലത്തെടുക്കും. ഇപ്പ ഓഫീസ് റൂമില് അവിടെ അതേമാരി വലിയ മറ്റ കമ്പിളി പൊതപ്പുണ്ടല്ലോ അത് വിരിപ്പിച്ചിട്ട് ഇപ്പ ഓഫീസിലും . പിന്നെ കട്ടുമ്മേ ചിലപ്പോ ഒന്നാ രണ്ട നിങ്ങള് അവരെ ഒറ കെടുന്നെങ്കിലായി ആയി ചെലപ്പോ ചൂടാകുമ്പോ നിലത്തന്ന പിന്നെ മറ്റു രണ്ടും മക്കളും കൂടി വന്നാ പിന്ന സ്ഥലല്ല ഒരു റൂമ് ഫുള്ളായി ഇത് കയിഞ്ഞ് മക്കളെല്ലാരും കൂടി തലണ മാത്രണ്ടാവും വേറൊന്നുംണ്ടാവില്ല എല്ലാരും കൂടികെടക്കുന്ന റൂമിലുണ്ടാവും ഒര് ലൈറ്റിടാൻ പറ്റൂല ഒര് ലൈ റ്റങ്ങട്ടാട്ട്ന അങ്ങോട്ടു ഇങ്ങൊട്ടും തല്ലുംകൂടി അങ്ങാടും തല്ലും
ആ ശരിക്ക്‌ ചെലർക്ക് വെളി ച്ച ആ വെളിച്ചണ്ടേയിവർക്ക് ഒറക്കരുലല്ലോ ചെലർക്ക് അയിനും വാണ്ടി വെളിച്ചണ്ടെങ്കിലേ ഒറക്കരൂ.
എങ്ങനാ അവടെക്കെടന്ന് കുത്തി മറഞ്ഞാലും ചെലേര് ഒണരൂല. മല വന്ന് വീണിന്ന് പറഞ്ഞാലും ഓരോരുത്തരു ഒണരൂലേ. ഇപ്പക്കാരെങ്കിലും വന്ന് ലൈറ്റങ്ങിടിട്ടാ അപ്പ ഞാൻ വേഗോണരും.
ഞാനുണരും ന്റെ കൂട്ടുകാരി ഒണ്ടൊരുത്തി ഓള് എന്താണ് ഓക്ക് ലൈറ്റ് വേണം. ലൈറ്റുണ്ടങ്കിലെ ഓളോറങ്ങു. അതങ്ങി പോയക്കു ആ ലൈറ്റ് ഇട്ടാലോ ഓക്ക് ഒറക്കം വരൂ ആ ണ്ടായിക്കോ ഏടേങ്കിലും വെളിച്ചംമേണം ഏ റൂ കെടക്കുന്ന റൂമിലല്ലെങ്കിലും നടുവിലാത്തന്നെ ആ വെളിച്ചം മേണം.
അതെങ്ങനെ ശീ
ആ ഓരോരോ ശീലാണല്ലോ ഓരോന്നും തയങ്ങി പോയാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കൂ.
ആ ആ തന്നെണ് ഇന്റടെ പോയാലും ഞങ്ങള് അങ്ങനത ന്റെ ഉമ്മാന്റടുത്ത് ഉമ്മ കട്ടുമ്മണ്ടാവും അനിയത്തി എന്ത് ചെയ്യും കുട്ടികളും കൂടി നെൽത്തവടക്കെടക്കും ചെലപ്പോ ഞങ്ങളുവടെ കെടക്കും ഇപ്പ പിന്ന സ്വസ്ഥതയിൽ കെടക്കാല്ലാച്ചിട്ട് ഞാനന്തേയ്യും ഒരു ബഡ് പിന്നവടെ ചെന്നാൽ ഏത് ചൂടുകാൽത്തായാലും ബെഡുടുട്ടാ അവിടെ ഞങ്ങക്ക് പാടത്തിന്റെടുത്തായതൊണ്ട് തോട്ടാണ് നല്ല തണുപ്പാണ് അപ്പപ്പിന്നെ മ്മക്ക് വേണ്ടി കൊർ ആ സുഖാണ് എങ്ങനെ കൊറച്ചഴിഞ്ഞിട്ട് മ്മള് ഒറങ്ങി കൊറച്ച് കഴിഞ്ഞ കാരണം അടിന്നിങ്ങനെ തണുപ്പെരും അപ്പപ്പിന്ന പൊതപ്പെന്തേലും ത്തുകൊണ്ടര അപ്പ ആ സമേത്തെന്തെയ്യും ആദ്യം തന്നെ ബെഡ് കൊണ്ടിന്നിടും അപ്പ ഫാനുന്റെ കാറ്റും കൂടി ഉണ്ടാവുമ്പോ പ്പപിന്നെ അത് മതി ചൂ ഏത് ചൂടായാലും കൊറച്ചൊക്കെ അമ്മക്കത്ണ്ടാവും. ഇവടെ അയിനും വേണ്ടീട്ട് ചൂടോണ്ട് എന്താ സുഖയ്ന്. ആണ്ട് നിങ്ങൾത്തമുണ്ടര്ന്ന മേലെള്ള ജനല്ണ്ടല്ലോ അതും തൊറന്നിട്ടിക്കും നല്ല കാറ്റ് പാടത്തിന്നിങ്ങട്ട് വെരും നല്ല സുഖാണ്. എല്ലാരോം ഏട്ടത്തികള്ണ്ടാവമ്പളക്കെ ഇതന്നെ എല്ലാരും കൂടി ഡൈനിംഗ് ഹാളില് കെടക്കും. നിങ്ങളടെ തോനെ ആളില്ലാല്ലേ ഉം ചൂടത്തല്ലേ സുഖാണ്. ഉം പൊറത്തൊക്കെ പോയിനി നേരത്തെന്തായി പൊറത്ത് പോകണ്ടന്നൊക്കെ പറഞ്ഞിട്ട് പോയന്നാ?
ആ പോയില്ല ഞാനേ മോള് വന്നിട്ടേ ന്നിട്ട് പോവാന്നിചാരിച്ച് ഉം വൈകുന്നേരായിട്ട് ഓള് ഓളിപ്പം വെരും. നാല് മണിക്ക് വിട്ല്ലോ എന്നപ്പോ ഇന്ന ആ ഓളെ കുളിയും ചായക്കെ കഴിഞ്ഞിട്ട് ആ പിന്നെ അതിപ്പം വൈകുന്നേരം കൊറച്ച് കൂടി ഒര് ആ ബാ ബാങ്കൊടുത്തെനെ കൊറച്ച് മുമ്പായിട്ട് പോയിട്ട് വേം
വരുന്നില്ല അപ്പൊ ഓളെപ്പണ്ടാവോ അപ്പൊത്തിന് വെരുവാ?
ആ ഇണ്ടാവും അപ്പ പ്പ അന്നപ്പം പോവാന്ന് പറഞ്ഞ ആ അന്ന ഇപ്പോ പോയി കഴിഞ്ഞാല് ഇപ്പ പറയുന്നേട്ടിക്കല്ലോ ടാ മൈജിന്റെ മുന്നില് നല്ല ഇത് നൂറ്റിമ്പത് ഉറുപ്പിക്ക് ആ എല്ലാ സാധനോം നൂറ്റിമ്പത് ഉറുപ്പ്യ കിട്ടും പോലെ. ഏതെടുത്താലും നൂറ്റിമ്പത് ഉറുപ്പിയാണ് ഇവടന്നെ മൈ ഇവട താമരശേരിന്നെ മൈജിന്റെ മുമ്പിലായിട്ട്
മുമ്പിലായിട്ട് ആ
കിട്ടും മ്മേന്റെ അനിയത്തിണ്ട് നേരത്തെ വിളിച്ചീനു നീ പോരുന്നുണ്ടോന്നും ചോദിച്ചിട്ട്. ഞങ്ങള് പോയോക്ക പിന്നെ നല്ല സാനങ്ങളൊക്കെ ഉണ്ടോലേന്ന് പറയുന്ന്ണ്ട്. അപ്പ ഞാൻ പറഞ്ഞുനിക്ക് ഏതാലും പോകാനൊണ്ട് വൈകുന്നേരം ഒന്ന് കേറി വോക്കണോന്ന്.
ആ അപ്പൊ ഈ പറഞ്ഞ സാധനം ചായ ഉണ്ടാക്ക ചായ ഉണ്ടാക്ക്ണ സാധനം അവിട്ണ്ടാവുവാ
അല്ല അത്ണ്ടാവുല അത് നമ്മള് വിട്ന്ന് വാങ്ങണം ങ്
വെൽ നല്ല ഷോപ്പ് അത് ഏതായാലും വാങ്ങുമിക്ക ഏതായാലും ഫോട്ടോ വിട്ട് തരണ ട്ടാ ക്ക് അത്യാവശ്യം ഉണ്ടെതായാലും ഉം വാങ്ങണന്ന്ണ്ടെങ്കിലേ
നല്ല ല്ലർക്കും ഉപകാരത്ത്പ്പെടുന്ന
ആ അയിന്റെ ഒരു ഫോട്ടൊണ്ടൊ ങ്ങടെ കയ്യിൽ ഇണ്ട്ന്നിണ്ടെങ്കി എനിക്കൊരു ഫോട്ടോ വിട്ടു അഥവാ ഇനി ഏ കിട്ടിയില്ലെങ്കിൽ എന്ന് നിക്കു പോകുമ്പോന്ന്
ആ ഞാൻ പോവുമ്പോ ഞാൻ നോക്കട്ടെ പോയൊ പൈസക്കൻസര്ചെ ഞാൻ എട്കീ ചെയ്യു അപ്പൊ ഞാൻ വിട്ടിരുന്നുണ്ട് പൈസയും ചോയി ക്കിന്നുണ്ട് അപത്രാണ് ന്നള്ളതെ ഉം ആ ഇതെന്നിട്ട് അങ്ങനെ അടന്ന് മഴ ആയിൻ കൊണ്ടേ നൽത്തിടുന്നതൊന്നും മങ്ങനങ്ങ ചവിട്ടികളൊക്കെ അങ്ങോട്ട് ഉണങ്ങാൻ പണിയാക്കല്ലോ എന്നപ്പോ അതൊക്കെ നല്ല ഉണ്ടെങ്കിലൊക്കെ
ആ ല്ല ചോട്ടികളാ ആ നൂറ്റിയമ്പറുപ്പ്യേന്റെ തില് ഉണ്ടാവും നല്ലല്ല ചവിട്ടികൾ ണ്ട്, അത്ര വെലണ്ടാവുല്ല.
അത്ര പിന്നെ നല്ല വണോന്നിട്ടില്ലാനു മയേത്തേ അത്ര പൈസന്റെ ഒന്നും വേണോന്നില്ലനു അപ്പ അങ്ങൻത്ത നോകീട്ട് എട്കീചെയ്യ അങ്ങന
ആ ശരി നമ്മള മുന്നിലൊക്കെ നല്ലത് മതി പിന്നൊക്കെ മക്ക് അടുക്കളീൽക്കും ഇങ്ങോട്ടൊക്കെ ബാത്ത്റൂമിൻ്റെ വാത്ക്ക് വക്ക വലിയ നല്ല ത വേ
ഉം വേണോല്ലേലോ
ഞങ്ങള് അടുക്കളിലാ അടുക്കളിയിലൊക്കെ ന്തയ്യോ ആ തന്നെ അടുക്കളില് ഞങ്ങള് ഇവിടന്നെ ഞങ്ങളൊക്കെന്തെയ്യുടി ഷർട്ടും ഒക്ക ണ്ടന്ന്ണ്ടേല് ആണുങ്ങള അതിടും, മാക്സി ആ മ്മളെ മാക്സിടും മടകീറ്റിടും. അടക്കളീലത അതെ നടക്കോള്ളൂ, ഈ പൊടും മണ്ണും ചവിട്ടി വരണേല്, ഞങ്ങക്കിവ്ടെ നർച്ച് പൊടിയാണ്. പൂയി സ്ഥലല്ല ആപ്പൊ രണ്ട് നടത്തം വ്ട ആണുങ്ങളും കുട്ടികളും ഇവ്ടണ്ടായ കഴിഞ്ഞ് രണ്ടു നടത്തം രണ്ടു സൈഡി കൂടി വന്ന ആ ഫുള്ള് നമ്മള കടപ്പുറത്തേക്ക് ചെന്നമായി
ആ പുള്ള്
ആ എന്താണ് അറ ഒരു വൃത്തി ണ്ടാവില്ല, ഒരാള് കേറിവന്നാ വൃത്തി ണ്ടാവില്ല.
ഏ കടല് എടുത്ത്ങ്ങണ്ടോ
ല്ല ല്ല്യ കടല് അടു പക്ഷേ ഇവിട പൂയിസ്ഥലല്ല, നാപ്പ വിളിക്കാട്ടാ.